ഹലോ.
അസ്ലാമലൈക്കും.
ഹലോ.
ഹലോ കേൾക്കണില്യേ.
കേൾക്കിണ്ട് എന്താ വിശേഷം മഴയിണ്ടോ അവിടെ.
ആഹ് മഴ്ണ്ട് ഒരു താത്തയാണ് മച്ചിന്റെ ഫ്രണ്ടാണ്.
ആഹ് അത് ശരി.
ഇമച്ചിന്റെ മദ്രാസ്ന്നൊപ്പം പഠിച്ച ചെങ്ങായിച്യാണ്.
പിന്നേ എന്തൊക്കെയ്ണ്ട് ചോറൊക്കായൊ.
ചോറ് വെച്ചുണ്ടിരിക്ക്യ ഗ്യാസിലാണ് വെന്തിട്ടില്ല. മ്മച്ചിന്റെ ഫ്രണ്ടാണ് ട്ടൊ ഞാൻ കാട്ടി തരണ്ടിട്ടോ ഒരീസോ.
ഉം അത്ശരി വേറെ. കുട്ടി ഒറങ്ങാണ് പിന്നെ. എത്ത ന്ന് ഉച്ചക്കത്തെ സ്പഷലൊക്കെ.
ഉച്ചക്ക് ചോറിണ്ട് പിന്നെ ഇന്നലത്തെ കോയിന്റെ കറിണ്ട്. പിന്നെ ഒണക്കമീനും അങ്ങനെയൊക്കെണ്ട്. പ്രത്യേകൊന്നുല്യ വൈകുന്നേരാണ് കറിയൊക്കെ കാര്യായിട്ട് വെക്ക എല്ലാരും വരുമ്പോ. ത്തിന് തെരാ.
എല്ലാർക്കും കുട്ടോള്
ഉം പിന്നെ ഇപ്പ ഞാനാണ് ഒപ്പി ച്ചല ന്ന
ആഹ് അയ്ശരി ഇന്റെ ഓലെ ഇപ്പ വരുമ്പോളെ പുതിയാപ്പ്ള വരുമ്പോത്തിന് ആഹ് ഉച്ചക്ക് ഭക്ഷണം കയിക്കാൻ വരും അപ്പം ഇണ്ടാക്കേണ്ടിരും ആണുങ്ങള് ണ്ടാവുമ്പോം ഞമ്മക്ക് എന്തെങ്കിലൊക്കെ ഇണ്ടാക്കേണ്ടിരല്ലോ മീൻ വാങ്ങി വങ്ങിച്ചണ് അയ്ലമീൻ മാങ്ങിച്ചണ് മുരിങ്ങ ഊരിച്ചണ്
ഉം ഇതില് വരുമ്പോ എന്താ പറയാ ജ്ജ് വാങ്ങലവീട്ട്ക്ക് വരുമ്പോ
ആഹ് മീൻ ഞമ്മള ഇതിലാണ്ട് രണ്ട് മൂന്നെണ്ണം വരും നമ്മള ഉള്ളോട്ട് ട്ട്ള്ള റോഡെന്നേണ് വീട് എന്നാലും മൂന്ന് രണ്ട് മൂന്നാൾക്കാരൊക്കെ വരും
അയ്ശരി
ഓരോരുത്തര് രണ്ടാ എല്ലാവരെന്നും വാങ്ങണം ഓരോ ദിവസം ഓരോ ഏഹ്
സ്ഥിരം കുറ്റിയല്ല
തിരകുറ്റിയര മൂന്നാളും നമ്മളെ വീട്ടിക്ക് എ അത് എന്നും വരുന്ന ഓലാണേ പിന്നെ ആരോടും ഇതാക്കാത്തില്ല എല്ലാരേന്നും വാങ്ങണം ഓരോ ദിവസം ഓരോരുത്തരേന്നും അങ്ങനെ വാങ്ങും അത് ഇതാക്കിയാണ്ട് ലാസ്റ്റ് നമ്മള് പേയ്മെന്റ് ലാസ്റ്റ് ഇങ്ങനെ കൊടുക്കും
അന്നാന്ന് പൈസ കൊടുക്കല ല്ല ലേ
അത് ചെലപ്പോ അങ്ങനായിക്കാരം ചെലപ്പോ ലാസ്റ്റ് കൊടുക്കും എന്താ മീന്റൊക്കെ വെല മീനും കോയൊക്കെ നല്ല വെല പച്ചക്കറി ആയാലും
ഞാൻ അങ്ങനെ വാങ്ങല് കമ്മിയ അത് കൊണ്ടരല്ല
ആഹ് ഇങ്ങളവിടക്ക് വരലിണ്ടാവുല
വ വണ്ടി വരാഞ്ഞിട്ടല്ല അത് നമ്മള് കാ ത്ക്കുമ്പോ വണ്ടി പോയിട്ടും അങ്ങനെ ഒരുങ്ങിക്കണ്ടെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാര്യായിട്ട് രാത്രിക്കക്കാണ് മാണ്ടിയത്
ആ വന്നിട്ട് ഓല് മുറിച്ചൊണ്ടരോ
ഏ
മുർച്ച് കൊണ്ടരോ മീനൊക്കെ
മീൻ വല്യ മീനൊക്കെ ആണെ മുറിച്ചും പിന്നെ ചെറി മീന
ഉം
നമ്മളെന്നെ മുറിക്കും
ഞാപ്പ ത്ത കൊണ്ടരാൻ പറഞ്ഞ ഇവടെ മത്തിയാലും മുറിച്ചേയ് കൊണ്ടരുള്ളു അതി കൂടെ പിന്നെ മാങ്ങുമ്പോ ഞമ്മളവിടെ അടുത്തുള്ള വീട്ടുകാരക്കേണേ നമ്മളേ ഈ നാട്ടുള്ളോലെന്നേണ് മീൻ കൊണ്ട് നടക്കണത് അപ്പൊ മോത്തക്കോക്കുമ്പോ മാണ്ടാന്ന് പറയാനും കയൂല അങ്ങനെ ആരും വെർ വിടാനും വജ്ജ എല്ലാരും ഓല്ക്കൊക്കെ അറിയും ചെയ്യാ ഇവരൊക്കെ വന്നുണ്ടാവുന്നുള്ളേ മൂന്നാള് ഒരേ സമയത്താണ് ചെലപ്പം വരും ഞാൻ പറയും അന്നാ തീരീം വാങ്ങൂല
എന്നിട്ട് മീൻ എത്ര അയിലക്ക് എങ്ങനെ വെല
അയിലക്ക് ഇപ്പ ന്ന് മുന്നൂറ്റ് മുന്നൂറോ മുന്നൂ റ്റി പ്പത്തേറ്റെ ഇന്ന് ആ ഞാൻ റിയന്ന് നൂറുപ്യക്ക് മൂന്നയിലെ എനിക്ക് കിട്ടി
അ്യ്ശരി ഞ്ഞാത്താട്ടല്ന്നാ അയ്ലേറെ നല്ലത് ആ പൈസക്കാണ്ട് അയ്മ്പുർപ്പ്യക്ക് മുട്ട വാങ്ങിയ എത്രങ്ങാനം മുട്ടണ്ടാവും
മുട്ടക്ക് എത്രുപ്പിയെ എട്ട്
ആ എട്ട് റുപ്യ ഏയ് ഏയര്ന്ന് ഇതരെ അഞ്ച് അഞ്ചര ആറും ഇങ്ങനെ പോയി പെട്ടുമക്ക് കേറീണ്ട് ഇപ്പ എട്ടീസായിട്ടില്ലേ
ആ എട്ട്റുപ്പ്യ മുട്ട ഇന്റെ ഓറെഡി ഇവിടെ ട്രെ വാങ്ങിക്കലാണ് ഞാൻ
കുട്ടിയേക്ക് എന്നും കൊടുക്കോ പുയിങ്ങിയോ സ്കൂക്ക് കൂട്ടാൻ വേണോ
ഇവടെ ഞാ എത്ത റയ മുട്ട ആയി അപ്പ ആർക്കാ മാണ്ടിയ പ്പൊ പൊര്ച്ചേ തിന്ന അങ്ങനെന്നില്യ
അയ്ശരി
എല്ലാര്ക്കോരോ മൂടാ ചെ പ്പ നൂഡിൽസ് കൊണ്ടരും നൂഡിൽസ്ക്ക് ഇടും ചെലപ്പോ മുട്ട ബുൽസയ് ആക്കിയരാൻ പറഞ്ഞ് അപ്പൊ അങ്ങനെ ബുൽസയ് ആക്ക അപ്പൊ ഒരാക്ക് ബുൽസയാക്കുമ്പോ ഞങ്ങളിവിടെ അംഗങ്ങള് കൂടുതലാ എല്ലാർക്കും മാണ്ടിരും അപ്പൊ ഒന്നുകൊണ്ടൊന്നും ഒതുങ്ങൂല രണ്ടും മൂന്നും നാലും അഞ്ചു ആറ് ഏഴ്‌ എണ്ണം ഒക്കെ വേണം ചലോല് രണ്ടണ്ണീച്ച ഒക്കെ തിന്നും മൂന്നണ്ണീച്ച വാണ്ടിവരും ബുൽസയ് ആക്കുമ്പോ
ടെക്കെ അങ്ങനന്നെ കൊടന്നാത്തിനുണ്ടാവുല്ല മുട്ട എന്നും ഓല്ക്ക് തിന്നിട്ട്പ്പ ഓടി എത്തൂല്ലല്ലോ
ട്രേ ഒരു ട്രേ ഒരു രണ്ടീസത്തിന് മൂന്നീസത്തിനൊക്കെ ഇണ്ടാവൊള്ളോ മുപ്പെണ്ണല്ലേ ട്രേല് ണ്ടാവ
അത് ശരി അയ്നന്സരിച്ച് കൊണ്ടരും
ആ അങ്ങനെ കയിനേനന്സരിച്ച് ഞാൻ ട്രേ അങ്ങനെ കൊണ്ടരലാ ഞമ്മടെ ഓലപ്പം താക്കും
അയ്ശരി
അയ് ഓല്ക്കനെ വേണം പിന്നെ നമ്മള് പറഞ്ഞിട്ട് കാര്യല്ല പിന്ന കോയി മുട്ട ഇടണ വേറണ്ട്
അതപ്പോ കുട്ടികളടെ എത്ര ണ്ടായാലും തെയീല
ആഹ്
ഉം ചാടാൻ നിക്കെയ്ക്കാരം ഇട്ത്ത് കൊണ്ടോവാൻ
ആ അതന്നെ മുട്ടിയും തൊക്കെ ഓരോ കുട്ടിയെൾക്കും കുട്ടി അത് ചാരിച്ചാട്ട് മി മീനൊന്നും തിന്നുല്യ
അന്റ പുതിയാപ്ലെ
അത് നല്ലോ തിന്നും കുട്ട്യേള് മീന് തിന്നാ പണിയാ
ആ സെരി
അയിറ്റേക്ക് ആ ചിക്കൻ കിട്ടിയാ നല്ല ഉഷാറാണ് ബീഫും അതേമാതിരിന്നെ പൊരിച്ച് കൊടുക്കണം ബീഫും ഇപ്പ കൊറേ ദിവസായി ചി ചിക്കന് ഞ ഒക്കെ ഇൻ്റെ ഓറെഡി ഫ്രിഡ്ജില് ചിക്കന് ബീഫ് എപ്പളും ന്നെ ബീഫും ഉണ്ട് ചി ചിക്കനൊക്കെ സ്റ്റോക്കാ പെട്ടെന്ന് വരും ആരെങ്കിലും ഗസ്റ്റ് പെട്ടെന്ന് വരും അല്ലെങ്കി ഞമ്മക്കന്നെ ഗസ്റ്റ്ന്നല്ല ഗസ്റ്റേക്ക് പറഞാണ്ടില്ലേ ഞമ്മക്കന്നെ ഇപ്പൊ ഇപ്പൊ വീ വലെ ഉപ്പൊക്കെ കുട്ട്യേളായാലും ഒന്ന് ബിരിയാണി ഇര്ന്ന് ചിക്കൻ പൊരിച്ചത് മതി ഇന്ന് ബീഫ് പൊരിച്ചെരോ അങ്ങനെ ചോയ്ക്കുമ്പോ എടുക്കാൻ മാണം പിന്നെ പിട്യേ പോവന്നുല്യ അപ്പ ഇണ്ടാക്കണ്ടിരും വീട്ടില് അപ്പൊക്കെ അപ്പൊ ഇണ്ടാക്കണം അപ്പൊ അതേമാതിരി വീട്ടില് ഇണ്ടാക്കും റെഡി ആയിക്കാരം മീനേ ഇല്ലാത്തണ്ടവുള്ളൂ പിന്നെ മീന് കൊണ്ടരും മീൻ കിട്ടലെനിപ്പോ കൊറേ മീൻ കിട്ടലിണ്ടെനി ന്റെ വ് എളച്ചന് വീട്ടില് ഭർത്താവിന്റെ ആനിയന് തരേ അവടെ കുറച്ച് വിട്ടാണ് ഓ പഠിപ്പിക്കാൻ പോലാണ് ഈ മാഷാവ് സ് ത്താ അതാണ് അപ്പം കടലിൻ്റെൊക്കെ എടുത്താണ് അവിടെ കുടിക്കാൻ പോ വരുമ്പോൾ വെള്ളം വള്ളം വരുമ്പോ അതില് മീനൊക്കെ കൊണ്ടുവരുമ്പോ ചാഗരയാണ് ന്നറിഞ്ഞാണ്ടോക്കെ പ്പം നാള് കുറെേ ഉണ്ടമത്തി ഒരു പത്ത് ഇരുപേ എണ്ണം വല്യ ഉണ്ട മത്തിയോണ്ടോന്ന്ണ് അതേമാതിരി ആയില കു ട്ട്യേൾ കൊറെ കൊണ്ടന്ന്ണ് ഓന് ന്ന്ട്ട് ഞങ്ങൾക്കൊക്കെ കിട്ടീകണ് അത്ര അത്ര പോലും കിട്ടീന്ന അറിയ ഒരു മൂന്നാാല കിലോ ഉണ്ടാവോ ഒരു ഉണ്ടോ മത്തി അറിഞ്ഞാല് വല്യ മത്തിയലെ ഒമാന്മത്തിയ ജ് കൺഡ്ണോ ഒ മാൻമത്തി അറിയല്ലല്ലോ ഉണ്ടമത്തിക്കൊക്കെ പേരൊക്കെ വരല്ലേ അങ്ങനത്തെ മീന് കൊണ്ടന്ന്ണ് ചാക്കരണ് ന്നറിഞ്ഞാണ്ട് ഫ്രഷ് ഐസിലിടാതെ ത്രോ കൊണ്ടന്നാണ്ട് അപ്പൊ എന്ത് രസവുംോ മീനൊക്കെ തിന്നാന് നല്ല മസാല എത്തിയണ്ടൊക്കെ പൊരിച്ച്
ശരിയാണ് കോയനാട്ടിലും ബീഫ്നാട്ടിലും ഒക്കെ രസം മീനാലെ ന്റെ തുൊള്ളക്കും അങ്ങനന്നെ
ആ മീൻ വെർക്കൂലല്ലോ തോലായിട്ടാ പക്ഷേ ചിക്കനും ബീഫൊക്കെ വേ വെർ
വെറുക്കും ആണ് കിട്ടിയാലല്ലേ
ആഹ്
ചിക്കനൊക്കെ പൊരിച്ച് പിന്നെ തിറക്കടില്ല ഇപ്പൊ ന്റെ വരലെന്നെ കോഴല്ലേ ഇപ്പാക്ക് പണി
ആഹ്
ഇപ്പൊ ഇന്റെ നാത്തുനായാലു ഉമ്മായലൊക്കെ ഒരു കഷ്ണക്കെ ഒപ്പിച്ച് തിന്നൊള്ളൂ
ശരി ശരി ഇന്നലെ ഇപ്പൊ ഞാനൊക്കെ ആ ചിക്കൻന്നലെ മിനിയാന്നറ്റേ ഇന്റെ കുട്ട്യേൾ പറഞ്ഞു താ ഒന്ന് പൊരിക് പറയു എത്ര ദിവസയി മച്യേ ച്ചി ചിക്കൻ മൊരിച്ചിട്ട് ഇവിടെ ചിക്കൻ മൊരിച്ചൂലലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കില്ലേന് പിന്നെ എളച്ച ഒരെളച്ച കാറ്ററിംഗാരനാണ് അപ്പൊ ഒ എ എന്തേൽകെ പരിപാടിൊക്കെ കഴിഞ്ഞു വരുമ്പോ ബിരിയാണിം കൊണ്ടുവരും ഞാൻ അങ്ങനെണ്ട് വെക്കൂല പിന്നെ പറയും ആ ബിരിയാണിയൊക്കെ തിന്നണലേറെ വീട്ടിൽ ഇണ്ടാക്ക്ണ ബിരിയാണി ആണ് ടേസ്റ്റ് പെരേ ഇണ്ടാക്കായാല് തുടൂല എന്നാലും രസം ഇണ്ടാവും മറ്റെ ഒക്കെ ഓരോ അജിനാ മോട്ട രസംണ്ടാവള്ള ഓരോ സംഗതി ചെയ്യു ല്ലോ ആഹ് ഞമ്മളതായാൽ ഫ്രഷായി നല്ല ഇതിൽ തിന്നാ നമ്മൾ നമ്മളെ സാധാ മസാല അല്ലേ ഇടുഒള്ളൂ ഇന്നാലും ഒരു രസെന്നെണ് അപ്പൊ അത്ണ്ടാക്കാൻ പറയും അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതൊക്കെ ഇണ്ടാക്കി വച്ച്ണ് വെള്ളിയാഴ്ച അല്ലെ ഉണ്ടാക്കല് കുട്ടികൾ സ്കൂള് ഇല്ലാ ത്ത അന്ന് ഞായറാഴ്ച്ചേ ശനിയാഴ്ച്ചേ ഉണ്ടാക്കുള്ളു സ്കൂൾള്ള അന്ന് ഉണ്ടാക്കൂല സ്കൂളന്ന് ഇണ്ടാക്കിയാൽ ഭക്ഷണം കയിക്കാൻ ആരും ഉണ്ടാവൂലല്ലോ ഇല്ലാത്തന്ന് എല്ലാർക്കും ഒയിവ് ഇള്ള ദിവസമാണ് നോക്കിയാണ്ട്ണ്ടാക്കും അപ്പൊ പറയേ ചിക്കൻ പൊരിച്ചണം പൊരിച്ചിട്ട് കൊറേ ദിവസായി ഇന്നലെ ഇപ്പ ഞാന് പൊരിച്ചപ്പോ നല്ല രസംണ്ട് പറഞ്ഞാണ്ട് തെകഞ്ഞിട്ടില്ല അവര് ചി ഒരു ഫുൾ കോഴി പൊരിച്ചത് കഷ്ണംആക്ക്യാണ്ട് എന്നട്ട് കുട്ട്യാക്ക് തെകയിണില്ല ഇഞ്ഞ് ഇണ്ടോ ഇനി ഇണ്ടോന്ന് ചോദിച്ചു വെരും
ഏഹ്
വേറെത്താ
ഞാങ്ങള് കൊറച്ചീച്ചങ്ങെനെ ഇണ്ടാക്കൊള്ളൂ ഞാൻ കൊറച്ച് കൊടന്നാല് ഇത്തിരീച്ച ഇങ്ങനെ
അങ്ങനെന്നെ ഇണ്ടാക്കല് ഇത് പൊരിച്ചാ നല്ലോം വേണ്ടെ ഈ കറി വെച്ചാല് നാലു പൊതി അഞ്ചു പൊതിയൊക്കെ ആക്കേണ്ടി വരും കറി വെക്കുമ്പോളൊക്കെ
ആഹ്
മറ്റേ പൊരിച്ചുമ്പോ തോനെ തിന്നും കുട്ട്യാള് അത് എന്താറിയില്ല അത് വേം തോനെ അത്‌ മറ്റേ കടല തിന്ന്‌ണ മാതിരി അങ്ങനെ
അയിശെരി
എന്നാല് എണ്ണീ വെക്കു ഒള്ളൂ രണ്ടെണ്ണം അൻക്ക് ഏഹ്
സ്കൂളിട്ട് എപ്പളാ വെരാ
സ്കൂള് വിട്ട് ആ നാ മൂന്നേ മൂന്നരക്ക് ഒരാൾ വരും നാലരക്കൊരാള് വരും നാലണി നാലേ പത്ത് ആഹ പല ടൈമിലാ അവ ഓരോരുത്തര് വരവ് ഏഹ് ഇന്നാ ശരി